പ്പം ആ നിക്കാരണ്ടേ എന്താ വിശേഷൊക്കെ ഇവിടിം മഴന്നെണ് രാവിലെ തുടങ്ങിയ മഴയാണ് മഴനോട് മഴ
തൊടങ്ങാൻ പറ്റും. അങ്ങനെ ഇരിക്ക ആണ് കൊറേ അലക്കിയിട്ടു അല ല്ല ഇപ്പ അവ ദിവസ ആയതോണ്ട് ഇന്ന് ഒരു ദസം ആണങ്കേ ഇനെ അലക്കാൻ പറ്റുള്ളൂ അലക്കിയിട്ടെങ്കിലും ഒന്നും വേണ്ട പോലെ ഒന്നും
അല്ലെങ്കില ന്നെ കുട്ടികൾതാണ് കൂടുതലേ എത്രേണ് ഓല് വലിച്ചിടല് എത്ര ഞാൻ പറയപ്പളും തിരുമ്പാന് എടങ്ങേറ് ഒണങ്ങാനാണ് പ്രയാ അേ അൽക്കാനല്ലല്ലോ ഉ ഉ പിന്നെ കുട്ടിയോട് പറഞ്ഞിട്ടൊന്നും കാര് ഇല്ലേ. പഓലങ്ങനെ വൽച്ചിടും ഒന്ന് കഴിഞ്ഞാ മറ്റത്
ഉം ഞാനങ്ങനെ രാവിലെ രണ്ട് ഒച്ചപ്പാടൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ എന്താച്ച് ആ ചായ ഉണ്ടാക്കി വെച്ചു അന്നേരം ഹസ് ഏട്ടൻ പൊറത്തോട്ട് പോയതാരുന്നു അപ്പം ഏട്ടൻ വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു അപ്പ കുറച്ച സമയം ഒന്ന് നിങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കാന്ന് കരുതി
ഉം ഭക്ഷണ ഒക്കെ ചോറൊക്കെ ആയോ
ആഹ് ചോറായി ഇനിപ്പ കഴിച്ചാ മതി
ഉം
ഉം എന്താണ് ഭക്ഷണൊക്കെ ഉണ്ടാക്കിയേന്ന് രാവിലെ
ഇന്നലെ ഒന്ന് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടേ അപ്പം
ആഹ്
ഇന്നലെ രാത്രി മന്തിയൊക്കെ വെച്ചോണ്ടിന്ന്. ഇപ്പൊ വെറുഞ്ചോറ് മതി പറഞ്ഞു
ആഹാ
ഉഹും അപ്പൊ പിന്നെ സാമ്പാറും ഉം സാമ്പാറും ചോറും മീൻകറിയ ഒക്കെ വെച്ച് ആ മന്തിയും അൽപാമന്തിയും വാങ്ങി
ഓഹോ
ഉം
മൊത്തം വിഭവ സമർദ്ദമാണ്
ഉം അങ്ങനെ വിരുന്നാല വരുമ്പോ ഒരു വിഭഗം തന്നെയാ എനിക്കാ
ശരിക്കും പറഞ്ഞ മന്തിയാണ് ഏറ്റോം കൂടുതൽ ലാഭം മ്പം മേടിക്കുമ്പം ക്വാണ്ടിറ്റി ആവശ്യത്തിന് കിട്ടുവോം ചെയ്യും എന്നാ എന്നാ എല്ലാർക്കും കൊടുക്കാൻ ഉണ്ട് താനം മന്തി അൺലിമിറ്റഡ് ആണല്ലോ റൈസ് അൺലിമിറ്റഡ് ആണല്ലോ
ആഹ എത്രയ ഇണ്ടാവും ബാക്കിണ്ടാവും
ഇനി ഇനിയിപ്പെ എന്തേലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ ഒരു അഡീഷണൽ ഉണ്ടാക്കി വെച്ചാലും മന്തി കഴിക്കുന്ന പൊറമേ റൈസ് കൂ ചോറ് കൂടുതല് ആഹ് റൈസ് ഒരു കോഴിയുടെ ഇപ്പ മേടിച്ചാലും ഇപ്പൊ ഒരു കോഴിയുടെ മേടിച്ചാ ഫുൾ മേടിച്ചു എണ്ണൂ ഒരു അഡീഷണൽ ഒരു കോഴികളെ മേടിച്ച്ണ്ടാക്കിയാ എന്തോര് സാധനെക്കാരം മിച്ചം
ഉം അതന്നെ നിങ്ങള് വർക്ക്യ്യേണ്ടോ എവിടെങ്കിലും
ആ് ഞ ഓരോ ഓഫീസിൽ പോകുന്നുണ്ടായിരുന്നു
ആഹ്
ഉം ഇവിടെ അടുത്ത് തന്നാ ഉം അവധിയല്ലേ
ഉമ്
ഉം എവിടെലും പോവുന്നുണ്ടോ
ഇല്ല ഇപ്പോൊ ധനരസ്റ്റ്ാണ്
ഉം ഇന്ന് റാ വധിയാണ് ലീവാ ഹോളിഡേ
ആ ഉ ജോലിയൊക്കെ കഴ ച്ചോ ഫുള്ള്
ഇല്ല ആ മനസ്സിന്റെ ആഗ്രഹങ്ങൾ പറയാലോ ചുമ്മാ ഇരിക്കാം എന്നക്കെ
അതന്നെ ഇപ്പൊ യാത്രക്കെ പോവാനൊക്കെ പൂതിണ്ട്. ഇപ്പൊ മഴ ആയൊണ്ടെ ഇപ്പൊ ട്രിപ്പ് ഒക്കെ പോണം ന്നൊക്കെ തലേന്ന് നാലീസം മുമ്പേ പ്ലാനിട്ടീനി ഇപ്പ ഇതുവരെ മഴ ആയോണ്ട്
മഴ കാണുമ്പം പോയി കഴിഞ്ഞാ ഒന്നാത്തെ കാലാ ഇങ്ങനെ ആയത് കൊണ്ട് തന്നെ പിള്ളേർക്ക് പെട്ടെന്ന്ല്ല പനിയൊക്കെ വന്നാ ക്ലാസി പോക്കും മുടങ്ങും
ഉം അതന്നെ വെക്കേഷ െല്ലാം അങ്ങനെന്നെയ നമ്മള് ടൂർ പോവാന്ന്റപ്പട്ട് അപ്പൊ റസ്റ്റ്‌
കൂളഅവധിക്കാലത്ത് എവിടേലും പോയൊ
ആ അങ്ങള് ജസ്റ്റ് ഇവിടെ വയനാട് ഊട്ടി ആ ഭാഗം ലോങ് പോവില്ല
പോയില്ല
ഇങ്ങ് കൂടുതല് അവിടേണ് ഇഷ്ടം വനം പ്രദേശങ്ങളില് പ്രകൃതി രമണീയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പക്ഷെ കുട്ടികൾക്ക് അതൊന്നും തിർപ്പിതില്ല കുട്ടികൾക്ക് എപ്പഴും പാർക്ക് ബീച്ച് ഉമ്
പാർക്കി പൂവാം കൊറെ കൊറെ കളികള് കളിക്കാം ബീച്ച് വരിക വെള്ളത്തിലൊപ്പം കളിക്ക ഇതാണ് അവരെ ഇഷ്ടം
അതന്നെ കുട്ടികള എപ്പോഴും പണ ബീച്ചിൽ പോകുവാണെങ്കി വെള്ളൽ കഴിക്കാ ആയിക്കണ്ട എന്നാ മാത്ര
ഓ വെള്ളത്തില് എവിടെ കെടക്കുന്നോ അവ്ടെ ഇവിടെ ചുമ്മാ ഇരിക്കാ മൊബേല്
ഉം അതന്നെ ഒരു ദിവസം ഒഴവണ്ടായതാണ് മൊബൈൽ ഫുൾ ടൈം മൊബൈലാ
ഉം ഇത് മൂന്നുമാണ് പിള്ളേരുടെ പരിപാടികള്
വല്യ മോന് അങ്ങനെ ഏത് നേരം ഫോൺ കിട്ടണം ചെറിയ മോന് പിന്നെ എന്തെങ്കിലും ആയിട്ട് അവന് കത്രിക എന്ത പേപ്പർ എന്തെങ്കിലും കിട്ടണം പിന്നെ കിട്ടണം വരെ അല്ലെങ്കിൽ എന്തെങ്കിലും വേട്ട ഭയങ്കര ഒരു പാടില്ലേക്കാരോ
എന്താ ചെയ്യാ എന്നാലും പറഞ്ഞു പറഞ്ഞു മടുത്തു
ഉം ഹും
രണ്ടു പേരും രണ്ട്ു ഫോള എടുത്ത് ഇരിപ്പുണ്ട്
ഉ പണ്ടൊക്കെ ഇനി കള കളിക്കാൻ പോലല്ലേനോ അമ്മയും കുട്ടിയും കളിക്കട്ട ആ ഇപ്പ പോണ കുട്ട പോണ് കിട്ടിയാ മതി വേറെ ഒന്നും വേണ്ട
അതെ
ഉ ഭക്ഷണം കഴിക്കാൻ വര പോ
ഫോൺ കാണുക ഭക്ഷണം കഴിക്കുമ്പോളാ ഫോണ് ഫോണിന്റെ രുചി എന്ന അറിയോ പോലും
ആഹ അതന്നെ
തിന്നളേ
ഇതെന്താറിയോ മക്കളെ ഭക്ഷണം കഴിക്കൂലട്ടോ ഒന്നും കഴിക്കൂല അപ്പൊ ഫോണ് കൊടുത്താ നമ്മള് ഒരു പ്ലേറ്റ് കൊടുത്താല് അടുത്ത പ്ലേറ്റില് കുഞ്ഞ് വേണംന്ന് എ പിന്നെ കുറേ കഴിഞ്ഞപ്പോ ചോദിക്കും ഭക്ഷണം തന്നീ ചോറ് തന്നേനെ കഴിക്കും ഭക്ഷണം കഴിച്ച ഓർമ്മല്ലേ അറിന്നില്ല അറീല്ല ഉം
ഇവര് ഒന്നിനെ കുറിച്ച് ഇവർ അറിയണം എന്നുള്ള സത്യം നമ്മൾ അങ്ങനെ കൊടുക്കുന്നന്ന് ഞാ പണ്ട് ജീപ്പിലൊക്കെ കയറ്റിെടുത്തി സ്റ്റിയറിംഗ ഒക്കെ അനെ സ്റ്റാർ ആാക്കി ഓൺ ആക്കിൊക്കെ കൊടുക്കുമായിരുന്നു പക്ഷെ ഇവരൊന്നും അറണില്ല എന്നുള്ള സ
ഉം അതന്നെ
ഉഹ
എന്താപ്പൊ ഫോണിന്റെ ഫോണ ഇപ്പ നമ്മളും അങ്ങനെ തന്നെയല്ലേ കുട്ടികളെ നോക്കാൻ ടൈമ ഇല്ല ഫോണന്റെ ഫോണിലാണ് ഏത് സമയവും അട ഇന്റെ വീട്ടിൽ പോയാ ചീത്ത അറിയ അവിടെയക്കെ ഞാ ഫോണ് എടുക്കലിപ്പോ വീട്ടിൽ സ്വന്തം വീട്ട പോ ഇവിടെകുമ്പോ ബിസി ആക്കാരോ നമ്മള് വീട്ടു ജോലിയൊക്കെ എക്കം ചെയ്തു എട ടൈം ഇട്ടേല്ല വല്ലാതെ അപ്പൊ അവിടെ പോയാല് കൊറച്ച് അപ്പം ചീത്ത പറയും
ആ അ
ഉം
എടുത്തോ
പിന്നെ എന്താ റിലേറ്റീവ്സ് വന്ന്ണോ വീട്ടിൽ ആരാ വരുന്നരന്നോ
ഏട്ടം വന്നു
ആ ഭക്ഷണം കഴിക്കേണ്ട വരല്ലേ ഉ ചോറ് കഴണല്ലോല്ലേ
ആ ആയായിരുന്നു
ഉം കുട്ടികളൊക്കെ എന്തിയെ
കുട്ടികളുണ്ട്
ഉം എത്രായി കുട്ടിക്ക്
ഒരാള് ഏഴിലും ഒരാള് രണ്ടിലും
ഉം മ്പന് ഒന്ന് ചെറുത് രണ്ടാം ക്ലാസ് മറ്റേവന അനസി
ഉം
ഉ ഹം എങ്ങനെ പോന്ന് പഠിച്ചോളുവോ
ഉം പഠിക്കാന് വയ ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മള് ഒപ്പം കൂടണം പക്ഷെ എന്താ അറീല മാ പരീക്ഷ മാർക്കൊക്കെ നല്ലതോണ്ട്
ഓ ഹ ഹ സ്കൂളിൽപ്പൊ പഠിക്കുന്നുണ്ട്ോ
ആഹ സ്കൂളില് ആ ശ്രദ്ധ മാത്രേ ഉള്ളൂ വീട്ടിൽന്ന് ഹോം വർക്ക് ഇല്ല പഠിക്കില്ല ഒന്നുമില്ല മാർക്കൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ പറഞ്ഞ കഴെ ആധികം എങ്ങനെ കൊറ ഒപ്പം കൂടീന് ഇപ്പൊ പിെ മ കിട്ടിയുമ്പോ ഇെ വിഷയമല്ല ടീച്ചറോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു എന്താ ചെയ്യുന്നേ
മ്മ് മ് മ്
ഉം തന്നെ മീച്ചക്ക കൊണ്ടായിനി ല്ലെ ഇങ്ങന ഒും പോവാൻ കഴിഞ്ഞല്ല വസ്ഥായിണ്ട്
ആഹ എന്ത് പറ്റീ
വിപണിയാണ് അപ്പൊ ഒമറ്റും കാര്യങ്ങളൊക്കെ ആയോണ്ട് പോവാൻ കഴിഞ്ഞിട്ടില്ല
രണ്ടു കുട്ടികളും ഒരു സ്കൂളിൽ തന്നെയല്ലേ
ഉ സ്ക ഇവിടെ അടുത്ത തന്നെ അപ്പൊ എല്ലാരും വിട്ട് നോക്കി ഇങ്ങനെ പോകം പരിപ്പില്ലടത്തും മറ്റോടത്ത് തന്നെയ നഞമ്മളെന്താ വീടിന്റെ അടുത്ത് ഏതാണ് സ്കൂൾ നോക്കി അവവിടെ തേർച്ചത
എന്തായാലും കൊള്ളം അടിപൊളിയായിട്ട് പോണം അല്ലേ അപ്പൊ ഇനിയിപ്പം ഇനിയിപ്പം കറങ്ങാൻ പോകാൻ പറ്റിയല്ലോ ഉ ഇ നക്ക് ഇറങ്ങാൻ പോട്ട വീട്ടിന്ന് കറങ്ങാം അത്
ആ അതന്നെ പിന്നെ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാല് നമ്മുക്ക് അടുത്തോട്ട് പോയി ആപ്പന്നെ തന്നെ വര നമ്മളൊക്കെ ട്രിപ്പ് തഞ്ഞ അങ്ങനെയാണ് ഒന്ന് പൈക്കുമ വല പോയി വറത്തെ ചായ കുടിച്ച്ു പോര് വീട്ടിൽ അതൊക്കെ തന്നെ നമ്മളൊക്കെ സന്തോഷം അങ്ങനൊട്ടോ അല്ലാെ ഞാൻപ്പഴും ഹസ്ബൻഡറോൂടെ നിങ്ങൾ ടൂർ പറയുമ്പോ ഞങ്ങള് വല്ിയ അങ്ങോട്ട് പോണം അങ്ങോട്ട് പോണം അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും നിനക്കില്ല ചെയ്യാന് ഉം സംസാരിക്ക ആ ശരി ചായ ഒന്ന് ഒന്ന് ചായ കുടിച്ച ശവർമ വാങ്ങി കഴിക്ക മസാല ദോശ കഴിക്ക ഇപ്പൊഅതാ പൂതിയൊക്കെ
ള്ളിക്ക കാണോ അല്ലേ എപ്പോഴും
ഉം അതന്ന
എത്ര മീറ്ററിനുള്ളില് ചുരുങ്ങുന്നാഗ വർഷങ്ങളല്ലേ
അതന്നെ അതിന് പുള്ളിക്കാരന് വേറെ മൈൻഡ് ആണ് ടൂർ പോകണം അങ്ങന ഇ ഇല്ലത് ഇഷ്ടല്ലാത്തള നമ്മക്ക് പുതിന്ന ഓല് അങ്ങനെക്കാറും
ഉം ഉ ഉ ഉ നോക്കും ഉം ഉ ഇവിടെ ഉണ്ടോ വീട്ടിലാണ്ടാ
വീട്ടില് ഇപ്പൊന്ന് മഴയാണ് അപ്പ ജോലി ഉണ്ടോ അറീല അങ്ങാടി പോയീണ് ജോലിക്ക് പോയീ ഇതാണ്
ആഹ് ഹഹ് ഓ ഹഓ ഹ. ഇപ്പോപോയോ ഇന്നത്തെ വർക്കന് പോയോ.
അപ്പൊ ഇന്ന് പോയിന ഇപ്പ മഴ ആയോണ്ട് ഇണ്ടായോ ഇണ്ടാവ അറീല.
അറിയില്ല എന്താലും പോയേക്കുവ അല്ലേ ഉം ഉ ഉ ഞാൻ അറിയൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വിളിച്ചതേള്ള എന്നാ വിശേഷങ്ങൾ എന്നൊക്കെറിയാൻ വേണ്ടിയിട്ടേ സുഖായിട്ട് പോണോ ആ ഭക്ഷണം കഴിക്കാറൊക്കെ ആയിട്ടുണ്ട്
ഉം.
ച്ച്കയുംമ്പോ പിന്നെ ബേബിനെ വിളിക്കാം ങ്ങനെയക്കെ. ഒ.
ആഹ റെഡിയണ്ലെ. ഉ എന്നാ ശരി എന്നാല്േ ആ ഓക്കെ